ആ കേക്ക്‌ണ്ടോ
ആ കേക്ണ്ട് കേക്ണ്ട്
ന്തല്ലെ
നല്ലെന്നെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞോ ആഹ്
പണി തുടങ്ങുന്നുള്ളൂ
ഏ ചായൊക്കെ കുടിച്ചു
നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ
പണി കഴിഞ്ഞിട്ടില്ല അടുക്കളേത്തത് ഉമ്മ നോക്കിക്കൊണ്ടിരിക്കിണ്ട് പിന്നെ
നേക്കെന്താ പണി നേക്ക് എന്താ പണി ണ്ടാവല്
ഞാന് അകടിച്ച് വാരും തൊടയ്ക്കും അതന്നെ
നേരത്തിന് ഉം
പിന്നെ ചക്ക പൊരിച്ചിട്ട്ണ്ടായിരുന്നു അപ്പൊ ആ ആ പണിയിലേര്ന്നു
നിങ്ങക്കിപ്പോ അവിടെ ചക്ക കിട്ടാണ്ടോ
ആഹ് ഇവിടെ നല്ല ചക്കയാണല്ലോ
അതെ ഇവിടെയൊക്കെ ചക്കന്റെ സീസണ് കഴിഞ്ഞിട്ട്ണ്ട് പഴ്ത്ത് ചീഞ് ക്ക്ണ്ട്
ഏ ഏ ഇവിടെ ഫുള്ള് ച ക്കെയ
നിങ്ങള് ചക്ക പൊരിക്കലാണോ
ആഹ് ചെലവാകാഞ്ഞാപൊരിക്കും ആ ന്നത് ഇന്നലെ കൂട് ട്ടാന്ണ്ടാക്കി ഇന്ന് പൊരിച്ച് കൂട്ടാനും വല്ലാതെ അങ്ങട്ട് പോണില്ല
അതെ മാങ്ങയൊക്കെ ഇണ്ടോ അവിടെ
ആഹ് മാങ്ങപ്പൊ കൊറേ കഴിഞ്ഞില്ലേ മാങ്ങന്റെ സീസൺ കൊറെയൊക്കെ കഴിഞ്ഞു വര്ന്ന്ണ്ട് ന്നാലും ഉണ്ട് ട്ടോ കിട്ടാനും ക്കെണ്ട് കൊഴപ്പല്ല
അവിടെ മാങ്ങയില്ല
അവ് ഇവിടെ മാങ്ങയൊക്കെ ഇഷ്ടം പോലെണ്ട് ഇപ്പൊ അതെ മാങ്ങ കഴിഞ്ഞല്ലോ നമ്മള്‌ള്ളസമയത് നമ്മള അച്ചാറു ഉപ്പിലൊക്കെ ഇട്ട് വെക്കും അത്ണ്ട്
ഏ പച്ച ഇണ്ടാവും പച്ച ഇണ്ടാ വൊയ്ക്കാരല്ലേ
അതെ പച്ച ഉപ്പിലിട്ട് വെക്കും
ആഹ് ആ ഹ
ഇങ്ങളും അങ്ങനെ ചെയ്യലില്ലേ
ആഹ് ഉപ്പിലിട്ട് വക്കാറുണ്ട് ക്ഷെ പച്ച ഇപ്പൊ അധികം കിട്ടാൻല്ല അപ്പൊ ഞങ്ങള് ഏ ഉപ്പാക്ക് ഉപ്പ പൊറത്ത് പോവുമ്പോ വാങ്ങാറ്ണ്ട് പഴുത്തത് ഇണ്ടാവുല്ലേ
അതെ ആഹ് ആ അ ഇവിടെയും വാങ്ങാറ്ണ്ട് പ്പൊ പഉത്തത് പ്പൊക്കെ കഴിഞ്ഞല്ലോ മാങ്ങാപൊ പൊറത്ത്ന്ന് വാങ്ങും അവിടെ മഴപെയ്തെടുക്കണ്ടായിനോ അവിടെ മഴ പെയ്ത്ക്ക്ണ്ടായിനോ
ആ മാ വാങ്യോ
മയ
മഴ പെയ്ട്ടുണ്ടായിരുന്നോന്നോ
ആഹ്
ഇപ്പൊ മഴല്ല പക്ഷെ മൂടിയൊക്കെ ഇണ്ട്ഈ വെയിലൊന്നുല്ല
ഹേ ഇവിടെ ഇന്നലെ രാത്രി നല്ല മഴ കിട്ടി
ഏ ഇന്നല രാത്രി പെയ്തിട്ടുണ്ടോന്ന് അറിയൂ ല ഒറങ്ങല്ലേ
അതെ
ആഹ് അ അ മോടിക്കലുണ്ട് എപ്പളാ പെയ്യവോ
നിങ്ങളെ പണിയൊക്കെ എപ്പഴാ കയ്യല്
പണി ഒരു പന്ത്രണ്ട് മണി ഒരു മണിയക്ക ആവും
രാവിലെ എപ്പ എണീക്കാ
രാവിലെ ഞാൻ കൊറച്ച് വൈകി എണിക്കാറുള്ളൂ ഒരു ഒമ്പത് മണിയൊക്കെ ആപളെ ആ ഒമ്പത് മണിക്ക എണീക്കുള്ളോ പിന്നെ ഉമ്മ നേരത്തെ എണീക്കും അനിയത്തിക്ക് മദ്രാസ ഉള്ളൊണ്ട്
ആ ഞാനും ഇങ്ങനെ തന്നെ നേരത്തെ നീച്ച സമയം പോവൂല ഒമ്പത് മണിയൊക്കെ ആവുമ്പ അനീസ അശി തുടച്ച് കുളിക്കുമ്പോൾക് ഉച്ച ഉച്ച പിന്നെ ഉറങ്ങിയാലൊക്കെ അങ്ങനെ സമയം പോകും
ആ അതാണ് പിന്നെ ഞങ്ങള് ഞൻ രാത്രി കുറച്ച് വൈഗിയ കടക്ക തല് പൈന്നൂനുമാ പ്പന കാക്ക അവോ ആ അനിയന ഉണ്ടാമ്പോ അവന്റെ അപ്പങ്ങനെ ഓരോ ന്നും പറഞ്ഞ ഇങ്ങനെയക്കും
ഉ ചെറുതാണോ
നാലാം ക്ലാസ്സിലാണ് ഓന് മദ്രാസ് വിട്ടാണ്ട് ഒമ്പത് മണി ഒമ്പത് കാല ആകുമ്പോളൊക്കെ വരുള്ളൂ
അ നിങ്ങള അവിടെ രാത്രിയാണോ മദ്രാസ്
ആ രാത്രിയും ഉണ്ട് രാവിലെയും ഉണ്ട് ഒന്ന് മൂ തല് എന്താ നാലു വരെ രാവിലെയും പിന്നെ അഞ്ച മുതല് ഏഴ് വരെ രാത്രി
ആ ഇവിടെയൊക്കെ ഫുൾയിട്ട് പകല തന്നെ മദ്രാസ രാത്രി അങ്ങനെ പൊതുവേ ഉണ്ടാവാറില്ല
ഏ രാത്രി മദ്രാസ് വേറൊരു രസാണ്
അതെ
ആ
ഇവിടെ മദ്രസ തന്നെ കൊറവാ ദൂരെ പോണം മദ്രസിൽക്ക്
ഏ ഇ ഇങ്ങൾ എത്ര പരെ പോയിക്കണ്
ഞാൻ പത്താം ക്ലാസ് പിന്നെ ഞാൻ കോളേജ് തില്ലാനല്ലൊ അറബിക്കാണല്ലോ ഫുള്ള് പഠിച്ചത് ഡിഗ്രി വരെ
ഏ അറബിയ പഠിച്ചേ
ആ അതെ
ഹതിയ അങ്ങനെയോ
ആ അതെ ബി എ അഫ്ളലുൽ ഉലമ
ആ ആ ക്കയ്നെപ്പറ്റി വല്ലാതെ അറി
അതെ
ആ
ആ കാലിക്കറ്റ് യൂണിവേ യൂണിവേഴ്സിറ്റിന്റെ കോഴ്സന്നെ അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ളതല്ല
ആഹ് ആഹ് ആ എന്റെ ഫ്രണ്ട് ഉണ്ട് അങ്ങനെ പഠിക്കണ ഓള് അപ്പൊ ഓള് ഇങ്ങനെ പറയുമ്പോ എനിക്കൊന്നും മനസ്സിലാവുല
ഉം ഞാനും എനിക്ക് ഇപ്പോഴും അറബി അറിയൂല
ഏ നിങ്ങള നിങ്ങളാ സിലബസിൽ എന്താ പഠിപ്പിക്കാ
അതാ ഹദീസ് ഹിസ്റ്ററി ഒക്കെ പോലെ തന്നെ നമ്മള് എന്താ പറയാ നമുക്ക് പഠിച്ചാല്ല് ഭാവിൽ ആവശ്യം വരൂല അങ്ങനത്തെല്ല അങ്ങനെ ഒന്നും പഠിപ്പിക്കൂല നമ്മൾ സിലബസ്‌ ആണല്ലോ അപ്പൊ കാര്യാ മറ്റുള്ളൊന്നും പഠിപ്പിക്കില്ല
ആ
അങ്ങനെ ഹിസ്റ്ററി ഒക്കെ പോലെ തന്നെ നെഹുവൊക്കെ ഇണ്ടാവൂലേ
ഏ സുഖണ്ടോ ആ പഠിക്കാൻ സുഖണ്ടോ
പഠിക്കാ സുഖ എന്ന് വെച്ച നമ്മള് എക്സാമില് പരീക്ഷഒകെ ക്കെ എങ്ങനെലും അങ്ങ് പാസ് ആകും എന്തെങ്കിലും ഒക്കെ എഴുതിയാലും നമ്മള പാസ്സായി പോകും പൊതുവെ ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെ അല്ല എന്ത് എഴുതിയാലും നമ്മൾക്ക് ജസ് റച്ച് മാർക്ക് കിട്ടും ച്ചാ പഠിക്കാൻ പറ്റും പറ്റുന്നത്തെതള്ളൂ അത്രക്ക് ടഫ് ആയിട്ടൊന്നുമില്ല മ്
അപ്പോ സ്കൂൾ സിലബസ് ഉണ്ട് എല്ല ടെ
ഓ
ഏഹ് രണ്ടും പാടായിരിക്കൂല്ലേ
അതെ അതെ അല്ലാത്തെ പ്ലസ്റ്റൂടു കോഴ്സു ഉണ്ടാവും
ആഹാ ആഹാ എന്നിട്ട് പിന്നെ എങ്ങനെ ജോലി ക്കൊക്കെ എങ്ങനെ കേറാ
നമുക്ക് അൽബിർ അങ്ങനത്തെ ചെറിയ കുട്ടികള സ്കൂള ഉണ്ടാവൂലേ
ആ ആ അവിടെ പഠിപ്പിക്ക ആ ആ അൽബീർ അറിയാ ആ ആ
ക്കെ നമുക്ക് കേറാം
ആ അൽബിറ മുസ്ലിം സ്കൂൾ അല്ലേ
അതെ അതെ
ആഹ് അങ്ങനെല്ലേ
ആഹ അങ്ങനെ ചെറിയ കുട്ടികക്ക് മദ്രസ പോലത്താണല്ലോ പഠിപ്പിച്ചു കൊടുക്ക അവിടെ അപ്പൊ നമുക്ക് അങ്ങട്ട്----. നമുക്ക് ദേഹം കേയറാൻ നല്ല സ്കോപ്പ് ഉണ്ടാവും ഞാൻ പിന്നെ എനിക്ക് ടീച്ചങ് വാലിയ താല്പര്യല്ലാത്തൊണ്ട് ഞാൻ ആ ഭാഗം നോക്കിയില്ല
ആ ആ ആ ടീച്ചിങ് ഇഷ്ടുണ്ടാവുലല്ലേ
ഇല്ല ഇല്ല നിങ്ങള് ക്ലാസ് പോലല്ലേ കമ്പ്യൂട്ടറിന്റെ
ആ
അങ്ങനെ ക്ലാസ്സ്യല്ലേ
ഇപ്പൊ ക്ലാസ്ല്ല കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു പ്ലസ് ടുന്നൊക്കെ
അതെ
ആ കമ്പ്യൂട്ട...... ന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു നിക്ക് ഞാൻ ക്ക മയസായതുകൊണ്ട്
ച്ച ഭക്ഷണം
ഏ ആയിക്കൊണ്ടിരിക്
അതെ അവിടെ ഉച്ചക്ക് ഭക്ഷണം അമ്മ ണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ
ഉ എന്താണ് എന്താ
ഉച്ച ഉച്ചക്ക് സാധാ ചോറ്ന്നെ രാവിലെ പൊറത്തുന്ന് വാങ്ങി ഫുഡ് കറി മീൻ അ അതെ ഉച്ച രാ വിലെ കൊറ യ് ചിക്കൻ കറി ഉച്ചക്കിനുംപ്പ മീൻകറി ഉണ്ടാക്കുന്നു അവിടെ എന്താ ഫുഡ്
ആ ഇവിടെ ചക്ക കൂട്ടാനാണ്ന്ന തോന്നുന്നത് ഇനി ഉറളങ്കിഴങ്ങ് പൊരിക്ക്ണ്ട്
ആ ആ നിങ്ങള് മാത്രെയ്ക്കുല്ലയിന് ക്ലാസ്സി പോയാലുണ്ടാവുക
എന്ത് പറഞ്ഞെ
നിങ്ങന്നൊയിരിക്കൂലേ ഓരോക്കെ ക്ലാസ് പോയാല് വീട്ടിലിണ്ടവാ
ആ ഇന്ന് എന്റെ ചെറിയ അനിയത്തി പോട്ടില്ല ഓൾക്ക് പനിയായോണ്ട്
അല്ലാഹ് ഇപ്പ മഴ ആയതോണ്ട് എല്ലർക്കും ണ്ട് ല്ലെ പനി
ആ
ആ
ഏ
അവിടെ അവിടെന്ന് നല്ല മീൻ ണ്ടോ
ആ ഇവിടെയും പനി വരുന്നുണ്ട് മഴ യായിട്ട് എന്തെങ്കിലും അലർജി ണ്ടാകുമ്പോ പനി ണ്ടാവും ഹലോ കേക്കുന്നില്ലേ